ആ കേക്കുന്നുണ്ട്
എന്ത് പരിപാടി
ചുമ്മാ ഇരിപ്പാ
ഓ
ഫുഡെയ്ച്ചു ഫുഡെയ്ച്ചു
എന്താ കഴിക്കാൻ ഇവിടെ വെറുതെ ഇരിക്കന്നെ പ്രത്യേക പരിപാടിയൊന്നും ഇല്ല
ഏ. ഫുഡയ്ച്ചൊ?
ആ. ഫുഡ്യ്ച്ചു.
ആ. ഓക്കെ ക്കെ. കഴിക്കാൻ ചോറന്നെയാ. അവിടെ?
അതെ തന്നെ. ചോറ് തന്നെ. പ്രത്യേകിച്ച് വേറൊന്നൂല്ല.
സ്തല എവിടെ. ഏ. ഏ ഞാനും പാലക്കാടാ. ഞാനും പാലക്കാട.
പാല പാലക്കാട് എവിടെ?
പാലക്കാട് ചിറ്റൂർ.
ആ. ഞാൻ കൊല്ലം കൂട് വാടന്നൂര് പറയും
ആ. ഓക്കെ ഓക്കെ.
പിന്നെ. പഠിക്കാണോ?
ആ പഠിക്കാ പഠിക്കുക. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഫാഷൻ ഡിസൈനിങ് പഠിക്ക.
ഓ.
അ. അവിടെയോ?
ഉം. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ അക്കൗണ്ട് സി എം എ.
ഓ. അതെവിടെയാ?
ഏ ഞാ. ലക്ഷ്യന്ന് കേട്ടിണ്ടോ. ഈ ഇടക്ക് പരസ്യം വരും ടിവിൽ.
ആ ആ ആ.
ആ. ആ സംഭവത്തില്.
ഓ. ഓ.
അത് തന്നെ. അക്കൗണ്ടിങ്ങ്.
ഓ. ഓക്കേ ഓക്കെ ഓക്കെ.
പിന്നെ എന്താണ്. വീട്ടിലാരെക്കണ്ട്?
വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ.
ഓ. ബ്രദർ സിസ്റ്റർ അങ്ങനെ ഇല്ല. അല്ല. ബ്രദർ സിസ്റ്റർല്ല. ഏ. എന്റെ വീട്ടില് ഞാന് ആ. എന്റെ വീട്ടില് ഞാൻ അച്ഛൻ, അമ്മ, ഒരനിയത്തിണ്ട്.
ഓ. ഓക്കെ ഓക്കെ.
ഓ. പിന്നെ. ഉം. ഏ. എന്താണ് ഇന്നെന്താ പരിപാടി.
പരിപാടി ചുമ്മ ഇരിക്കലന്നെയാ.
ഞായറാഴ്ച്ച ഒരു പരിപാടില്ലേ. ഞായറാഴ്ച്ച ഒരു പരിപാടി ഒന്നുല്ലേ.
ഏയ്. ഇല്ല ഇല്ല ഇല്ല.
ഉം.
ചുമ്മയിരിക്കന്നെ വീട്ടില്. ആ റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന്.
ചുമ്മായിരിക്ക. ഞാൻ കൊർച്ചയ്ഞ തൃശ്ശൂര് പോവും. നാളെ തൊട്ട് ക്ലാസുണ്ട്. അപ്പൊ നാളെ തൊട്ട് പോവും.
ഓക്കെ. ഓക്കേ.
പിന്നെന്താ. എന്തേലും പറ.
ആ. എനിക്കൊന്നും കിട്ടണില്ലതാ. അ വീട്ടിലാരെക്കണ്ട്?
അത അവൻ അച്ഛൻ അമ്മ അനിയൻ അച്ഛന അമ്മ അനിയത്തി അനിയത്തി പത്ത് കൈനു ഇനി പ്ലസ് വണ് പുതുനഗരം കിട്ടിണ്ട് പുഴനഗരംല്ലേ ആ ചിറ്റിരു ബസ്യി ഞാൻ കൊടുവായര് ആദ്യം പഠിച്ചു കൊടുവായര് പ്ലസ് വണ് ഏ കമ്പ്യൂട്ടർ സയൻസ് അടുത്ത് പഠിച്ചു പക്ഷെ
ആഹ
പൊട്ടി അഞ്ച് സബ്ജക്റ്റ് ഫെയില ആയി ഒരു സബ്ജക്റ്റ് മലയാളം മാത്രം പാസ്സായി പിന്നെ ശരിയാവില്ല സെറ്റ ആാവില്ല വിചാരിച്ചിട്ട് ഞാൻ അഞ്ച തൊട്ട് പത്ത് വരെ ഹോസ്റ്റലെ പഠിച്ചത് ഏ കൊഴൽമന്ദം എംആർസ് പറയും അവളെ പഠിച്ചു പിന്നെ അങ്ങട്ട് പ്ലസ് വണ് കൊടിയ സ്കൂളി വന്നപ്പോൾ മൊം മൊപ്പം മോശമായി അഞ്ച് സബ്ജക്റ്റ് പൊട്ടി പിന്നെ പ്ലസ് ടു പാസ്സാവില്ല എന്ന് ഉറപ്പായപ്പോൾ ഒന്നുകൂടി പഠിച്ചു കൊമേഴ്സ് എടുത്ത് അവിടെ പോയി പഠിച്ചപ്പോൾ പിന്നെ പാസ്സായി അത്യാവശ്യം മാർക്ക ഉണ്ടരുന്നു അത് ഞാനപ്പോ ലക്ഷ്യയില് പോയി പഠിച്ചു
ആണോ ഞാൻ ഇവിടെ ഏഹ ഒന്നാം ക്ലാസ് തൽ ടെൻ വരെ വണ്ടിത്തോളം പഠിച്ചേ പിന്നെ ഞാൻ പട്ടഞ്ചേരിയിലോട്ടയി പ്ലസ് വൺ പ്ലസ് ടു പെട്ട ശരി ബയോളജി സയൻസ് ായിരുന്നു പള്ളിലും പാസായി
പ
ആഹ ഫുള് വസായി പ്രസണ് ണൽ പോയി ചഴുതി എടുത്തു ഫുള് പാസായി ഇപ്പ
ഓ
അതെെ ആഹ ബയോളജി സയൻസ്
ടഫ്ായിരല്ല
കൊഴപ്പ ഇില്ല പക്ഷെ അതില ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരുന്നു ബാക്കിയൊക്കെ ഒക്കെ ആയിരുന്നു പഠിക്കുന്നവർക്ക് ഓക്കെയ ആാണ് പഠിക്കാത്തവർക്ക് പറ്റൂല
അത് കാര്യമാണ്
ആ പക്ഷെ വലിയ ടഫ് ഒന്നുംില്ല മാത്സും കെമിസ്ട്രി മാത്രം ഒന്ന് ഓക്കെ ആയാ പിന്നെ പ്രശ്നമല്ല പ്ലസ് വൺ അടിപൊളിയാണ് പ്ലസ് ടുൂൽ മാത്രമാണ് പ്രത്യേ
ആ ആ എനിക്ക് പിന്നെ എല്ലാണ്ടഫായിരുന്നു കെമിസ്ട്രി മാത്സ് ഇഷ െ പക്ഷെപ്പ എർത്ത ഫീൽഡ് മാത്സിന്റെ ഫീൽഡ പിന്നെ മാറാൻ പറ്റില്ല പൈസ കിട്ടി പഠിക്കണ കാരണം പിന്നെ എടുക്ക മാറാൻ പറ്റില്ലല്ലോ
ആഹ അതെതെ
ഉ അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താ മറ്റേ ഡിസൈന എന്ത ആ
കേക്കണം
എവിട പാലക്കാട് ത്യാ
പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലില് അതിനോട് മീഡിയം എക്സ് എന്ന് പറയും മീഡിയം എക്സ് എന്ന് പറയും
കേട്ടിട്ടില്ല ഉ ഉണ്ടാവകുമായിും ഡെയിലി ആ അവടെ ഡെയിലി പോയിട്ട വരുല്ല അവിടെ അറ്റാച്ച്ഡ് ഹോസ്റ്റല്
അല്ലല്ല ഡെയിലി ഇവിടെന്ന് അടുത്തല്ലേ ഞങ്ങളടെ സ്ഥലത്ത് അന്ന് കുറച്ച പോയാൽതി ബസ്സ ഒക്കെ ഉണ്ട് ഒരു മണിക്ക് കഴിയ പത്ത മണി തുടങ്ങിയ ഒരു മണിക്ക് കഴി ന്നൊണ്ട് വീട്ടിൽ വരാം
ഓ അത് എത്ര മാസം കോഴ്സ് ഒരു വർഷം അങ്ങനെ
വൺ ആ വൺ ഇയർ കോഴ്സ്ാണ് പിന്നെ പ്ലെസ്മെന്റ് ഉണ്ട്.
പ്ലേസ്മെന്റ് അവര് തരുവോ ഓ ഫീസൊ?
നാല്പയിനായിരം യൂണിഫോമ് ഹ് എക്സ്ട്രാ യൂണിഫോമിന് തന്നെയായിട്ട് കൊടുക്കണം എണ്ണൂറ്.
ഓ അത് കോളേജാണോ അല്ല ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ അങ്ങനെ
കോളേജല്ല കോളേജ് ഇവർക്ക് കോളേജ് ഉണ്ട്. പാലക്കാടന്നെ ഇവരുടെ കോളേജ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതില് പോയി. ചെലപ്പോ കോളേജില് പ്ലേസ്മെന്റ് ഇല്ലെങ്കി ഇതല്ലേ അപ്പൊ ഞങ്ങള് പ്ലേസ്മെന്റ്ള്ളതില്
ആ അപ്പോ ഫ്രണ്ട്സ് ഉണ്ടാവോ?
ആ ഇന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ വടവന്നൂരുള്ള ഒരു ഫ്രണ്ടുണ്ട്. ആ
ഓ ഓ ഓ
വടവന്നൂര് തന്നെ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട്.
ആ വടവന്നൂർ ഏത് ഭാഗത്താ ഉസ്കൂളിന്റെ ഭാഗത്താ.
ആ കറക്റ്റ് എനിക്കറി ഏതോ അമ്പലത്തിന്റെ അവിടെ ക്കായിട്ടാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല.
ആഹ്
ഉം
ഓ അങ്ങനെ.
ആഹ്
അപ്പ അനന്യനെ എങ്ങനെ പരിചയം?
അനന്യേനെ അത് എന്റെ ഏഹ് ഫ്രണ്ടിന്റെ ചേച്ചിന്റെ ഫ്രണ്ട്.
നിന്റെ ഫ്രണ്ടിന്റെ ചേച്ചിന്റെ
ആഹ് എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിന്റെ ഫ്രണ്ട് അങ്ങനെ. പാളി ആഹ് ആതെ.
അപ്പ ചേച്ചി എന്തെയ്യണ്?
ആഹ് ആര് ആഹ് എനിക്ക് ചേച്ചി ആരുല്ല കസിൻസ് ഒക്കെ ഉണ്ട്. അല്ലാതെ വേറെ ആരും ഇല്ല ആഹ്.
മുഹറമായിട്ട് എന്തായിരുന്നു പരിപാടി.
എന്താന്ന്?
മുഹറം മിൻഞ്ഞാന്ന് മുഹറം ആയിരുന്ന്
ആഹ് അതെ അതെ അതെ അതെ
ആഹ് അയിനെന്താ
പരിപാടിയൊന്നും ഇണ്ടായിരുന്നില്ല വല്യ പരിപാടിയൊന്നുല്ല ചുമ്മാ വീട്ടിലിരുന്നു.
ഒരു പരിപടിയൊന്നും ഇല്ലേ ഇങ്ങനത്തെ വലിയ ഇങ്ങനത്തെ ആഹ് എന്താ പറയാ ഈ അവധി ഇങ്ങനെ പറ - മുഹറം ഇങ്ങനെത്തെ ഇങ്ങനെത്തെ പറയല്ലോ ആ സംഭവങ്ങളൊക്കെ?
അയ്യോ ഇല്ല ഞാൻ മുസ്ലിം അല്ലല്ലോ.
പേര് സനാന്നല്ലേ?
ആ ഞാൻ മുസ്ലിമല്ല ഹിന്ദു ആണ്.
സോറി സോറി സോറി എനിക്കറിയില്ല സനാന്ന് എനിക്ക് സനാന്ന് കേട്ടിട്ടുള്ള എല്ലാ പേരും എനിക്ക് മുസ്ലിമായി തോന്നി അതാ ആ വഴിക്ക് തിങ്കെയ്ത്
അല്ല അല്ല മുസ്ലിം അല്ല ഞാൻ ഹിന്ദു ആണ്.
പാതി മുക്കാ എല്ല ഫുൾ സനയും മുസ്ലിമാ അതാ
ആഹ് അതല്ല ഇൻ്റെ ഫസ്റ്റ് വെക്കാനിരുന്ന പേര് സാധികാന്നാ എന്നിട്ട് മാറ്റീട്ടിങ്ങനെ സനാന്ന് വെച്ച്.
ഞങ്ങളെ അവിടെ ഒര് സാധികണ്ട് പക്ഷെ അവളെ സാധിക്കാന്ന് വിളിക്കാ ചാതി ചാതീന്നാ വിളിക്കല് അവളെ പേര് കിട്ടത്തില്ല
ഇന്നെ ഇവിടെ അങ്ങനെയാ വിളിക്കാ ചാതീന്ന്
ആഹ് ആദ്യം അതായത് പേര് എല്ലാർക്കും മനസ്സിലാവും പക്ഷെ ചെറുപ്പത്ത് അവളെ അങ്ങനെ വിളിച്ച് വിളിച്ച് ചാതി ചാതിന്നായി
എന്നെ ഇവിടെ ഏകദേശം ആഹ് രാവിലെ ഇണ്ടാരുന്നു. വിശക്കില്ല.
ആഹ് ഇപ്പം എന്നതാറഞ്ഞേ ഏകദേശം
എല്ല ഏകദേശം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെയാ വിളിക്കാറ്.
ഓഹ് നന്നായി. പേര് മാറ്റിയെ നന്നായി. ആരായേച്ഛി? അച്ഛനാ? അമ്മയാ? മാമനാ?
മാമൻ.
ആഹ് അതല്ലെങ്കിലും എല്ലാടെയും മാമൻമാരല്ലെയോ ചോയിക്ക്യ.
അതെ അപ്പോ നമ്മള് ഹോസ്പിറ്റലില് അതിനു ഇവര്
ആ എന്റെ അവിടുത്തെ ആ സാധി എന്റെ അവിടുത്തെ സാധി.. എന്റെ അനിയത്തിയുടെ പേര് സാന്ദ്ര അങ്ങനെയ
കുഴപ്പ ഇല്ല പക്ഷെ പെട്ടെന്ന് തോന്നുന്നവ എന്താ ചെയ്യായോയ്ച്ചാൽ പെട്ടെന്ന് മുസ്ലിം എന്ന് വിചാരിക്കുള്ളു പറ പറഞ്ഞത്
ഉ
ശരിയെന്നാ മെസ്സേജിക്കാം
ആ ഓക്കെ ഓക്കെ
ആഹ